കോയിന് നോക്കുന്ന പരിപാടിയിലാണ് ആ വീട്ടിലുള്ള കോയിയനെ
ഇഷ്ട്ടം പ്പോലെണ്ടല്ലോ
വൈകുന്നേരായാ പിന്നെ ദാ പണി കൊയ്യേ നോക്ക പകല് തൊറന്നിടാൻ തീരെ കയ്യൂലാ ഉം പകല് തൊറന്നിടാൻ തീരെ കയ്യൂലാ ഇപ്പോ ഫുള്ള് നായീന്റെ ശല്യായിറ്റേ. ഉം
ആഹ് എവിടക്കും പോവൊന്നൂല്ലാ അപ്പോ കോയി?
ത്തുക്കും ഇപ്പർത്തൊക്കെ പോവും. പിന്നെ അരി ഇട്ടു കൊടുത്ത് ഇതാക്കിട്ടിങ്ങനെ ഇവ ടങ്ങനെ നിർത്തലാണ്.
നിർത്തലാണല്ലേ? അപ്പോ കൊറേ കോയിക്കളുണ്ടോ?
ആ അത് പത്ത് പതിനഞ്ചെണ്ണേള്ളൂ.
നാടൻ കോഴ്യാ മുഴുവനും?
ആ നാടനാണ്. ഒറിജിനൽ നാടനാണ് ഓ പൂവനെ വ്ക്കും പൂവൻ കോയിനെ പെട പിന്നെ മുട്ട ഇട്ണെ കോഴിക്കളാണോ ക്കെ
ഉം ന്നട്ട് മുട്ട വിക്കല്ണ്ടോ ങ്ങള്
ഒരു മുട്ടക്ക് പതിനൊന്ന് തോതിൽ വിക്കും
പതിനൊന്ന് രൂപലേ
ആ പൈനൊന്നുർപ്പ്യ പിന്നെ ഞമ്മളെ ആവശ്യത്തിന്ട്ക്കും കുട്ട്യാക്ക് പൊരിച്ചൊട്ക്കും
ആ അത് നല്ലതാ നാടൻ കോഴിന്റെ മുട് പ്പ പണ്ട ത്തെമാരിക്ക് നാടൻ കോഴി എല്ലോ തുല്ലാ പ്പൊ ആരും കോഴിക്കളെ വളർത്ണില്ലല്ലോ
ആഹ് പിന്നെ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്താൽ കിട്ടൂ പഞ്ചായത് എഴുതി കൊ നാടൻ കിട്ടൂല പക്ഷെ മുട്ട കോഴിയാണ്
ആ മുട്ടക്കോഴി മുട്ടന്നലേ പക്ഷെ നാടൻ കോയിന്റെ മുട്ടന്റെ ഫലൊന്നുംണ്ടാവൂലല്ലോ
ഇല്ല ഇല്ല ഫലം കൊറയും പക്ഷെ വീട്ടില് കോഴിണ്ടോന്ന് ചോയ്ച്ചാല് കോയിണ്ട് ഇപ്പ തന്നെ ഞാൻ പോറ്റലില്ല ഞാൻ നാടൻ
എന്തിന് ആ നാട നാടൻ മുട്ടക്കെ ആയ്‌ന് നല്ല എർച്ചിയായാലും
ഓ
പിന്നെന്താണോ ഞങ്ങള് വളർത്താത്ത സ്ഥലല്ല എടക്കടക്ക്‌ പറയും
ആ ആഹ് ഇത് നല്ല സ്ഥലം വേണം പിന്നെ ച്ചാല് അടുത്ത അടുത്തകത്തൊക്കെ പോയി ഓലെ സാധനങ്ങൾ തിന്നാൽ അക്കെ കെതിയടാണ്
കൃതിയേടാണ് പറയാനുണ്ട് ഇനിപ്പോ അവിടെ പോയിപ്പിടോ അങ്ങനെക്കോ അത ഇടങ്ങാറാണ്
കൊത്തി തിന്നും നല്ലതോണം ഓരോന്ന് ചിട്ടൊക്കെ കൊത്തി തിന്നു
പത്തി ന്നു അതന്നെ അപ്പൊ അത് യങ്കര എടുങ്ങണം അപ്പൊ ഞാനും അപ്പല്ല പിന്നെ അല്ല നമ്മള് അഞ്ച് സെന്റ് തെ നമുക്ക് ആകള്ളൂ
ആ
അപ്പൊ ഇതില നമുക്ക് നമ്മളെ വീട് തന്നെ വെക്കാനുള്ള സ്ഥലം ഉള്ള അല്ലാ വേറന്നും വെക്കാൻ കഴിയൂല്ല
ആ ആയ് ശരിയാ അപ്പൊ പി കോഴിനി പോറ്റായില്ല അല്ലെങ്കിൽ പി എന്ത് ചെയ്യാന്നറിയോ പിന്നെ ഈ കമ്പിനെ കൂട് വാങ്ങ തുറന്നിടരുന്നു തീരെ തുറന്നടാ അയിന് തീർച്ചപ്പൊടി ഇട്ടാൽ മതി ഈർച്ചപ്പൊടിയില്ലേ
ആ ഔട്ടസു മനസിലായി
ആഹ് ആ് അത് ഇട്ടാൽ മതി ഇവിടെ ഞനീ ഇവിടെ ചാക്ക് കണക്കന് അപ്പ എന്ത് ചെയ്യും കൊണ്ട വരോ ഇല്ലന്ന് ഓരോ ചാക്രി അയിപോർ കൊടുത്താ കിട്ടും എന്നിട്ടത് ട്ട് പിന്നെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അത് വാരി ഒയിവാക്ക കാത്തൊരു ഇപ്പം തീരെ സ്മെല്ലടിക്കൂല
അതേ ആഹ് ആ ഈർച്ചപ്പൊടിടെ സ്മെല്ലായി ക്കൂലല്ല്യ
ആഹ് ഇവിടെ തീരെ സ്മെല് അടിച്ചില്ല്യ കാരണം ഈർച്ചപ്പൊടി ഇങ്ങനെ എടക്കെടക്ക് മാറ്റി കൊടുക്കും
ആ ഈർച്ചപ്പൊടി പ്പൊടി
ഈർച്ച ഞമ്മള് കൂട്ടിലിട
അപ്പൊ ഇഷ്ടപ്പെട്ട സ് ല്ലേ കാരം പര ലേ
ആ ആ കമ്പി കൂട് ആവുമ്പോ ഈർച്ചപ്പൊടി ഇടാൻ പ്രയാസ കമ്പി ടെ ഉള്ള്ക്കൂടേ താഴത്തേക്ക് വീണ് പോവും. പക്ഷെ നമ്മളെ മറ്റേമര കൂടാവുമ്പോ സുഖാടാന് ട്ടോ
ആ
മരത്തിന്റെ കൂടാവുമ്പോ അയില് അട്പ്പിച്ചിട്ട്ള്ളെ പലകയാണല്ലോ വര പൈലിടുവോ പിന്നെ ഇബടെ വെ ഞങ്ങക്ക് വേക്കിൽ വാർപ്പിന്റെ കൂടുണ്ട് നമ്മള അമ്മി വെക്കാൻ വേണ്ടീട്ട് ഓ അമ്മി വെക്കാൻ വേണ്ടിട്ട് വാർപ്പ് വേഗന ആക്കീന് അപ്പൊ ബേക്കിൽ ഒരു ഡോർ വെച്ചെടുത്തപ്പോ ഒരു പത്ത് പയിനഞ്ച് കോയി അയില് കൊള്ളും
ആ
അപ്പ അയ്ലുണ്ട് പിന്നെ ചൂട്കാലത്ത് ഭയങ്കര ചൂടാണ് അയില് ഇന്നാലും ഏ
അ വാർപ്പിൻ്റെ കോയിക്കടേ
ആ കോയിക്കട ഞങ്ങള് കൊറേ ആയിപ്പോ ഞ കോയിനെ പോറ്റാണ് പിന്നെപ്പോ കോ അതില് തോന്നണ്ടായില്ല്യ അഞ്ചാറെണ്ണം ത്തിനെ ഇന്നാള് കൊട്ത്ത് ഞാൻ പൂവനെ പോ
ഏ കൊടുത്തോ
മയയായപ്പോ
ആ
നമ്മള് പൂവനെ നമ്മള് കോയി പ്പീടിയേ കൊടുക്കുമ്പോ വല്ല്യ വെല കിട്ടൂല ന നാന്നൂറൊക്കെ കിട്ടും നാന്നൂറഞ്ഞൂറ് വീട്ടിന്ന് നമ്മള് ഓരോരുത്തര് വന്ന് വാങ്ങുമ്പോ അമ്മള് അഞ്ഞൂർ നാ കൊടുക്കല് കോയിപ്പീടിയയിൽ പിന്നെ ആ കോയിപ്പിടിയയിൽ തൂക്കത്തിനാ വാങ്ങാ ഓല് തൊപ്പ കീച്ച്ട്ടാണല്ലോ കോഴിപ്പീടിയെ തൂക്ക അപ്പം അമ്മ കൊറ ച്ച് പൈസ കൊറയും. പക്ഷേ ഇങ്ങനെ വീട്ടില് വന്ന് ഓരോരുത്തര് വന്ന് വാങ്ങും ഓ നമ്മക്ക് അങ്ങനെ തൂക്കാൻ കയില്ലല്ലോ അന്നപ്പ നമ്മക്ക് എന്ത് ചെയ്യാന്നറിയോ നമ്മള് പറഞ്ഞ പൈസ അപ്പൊ നമ്മ പറഞ്ഞ പൈസട്ടും
പൈസ കിട്ടും അതെ അതെ
അങ്ങനെപ്പൊ കഴിഞ്ഞ ആഴ്ച ഒന്നങ്ങനെ കൊട്ത്ത് ബാക്ക ക്കിള്ളതിന്നെ ഫുള്ളും കോഴിപ്പിടിയെ കൊണ്ടോയ് കൊട്ത്ത് ഓഹ്
കോഴിപ്പീടിയെ കൊണ്ടോടുത്താ ന്താറിയോ ഓൽക്ക് ലാഭാണ് അഞ്ഞൂറ് രൂപക്കും നനൂറ് രൂപക്കും വാങ്ങണത്
അതെ ഒരു നാന്നൂറ് വാങ്ങിട്ട് അഞ്ഞൂറിന് അഞ്ഞൂറ്റി അയ്പെന് കൊടുക്കു അന്ന് ഇവിടെ ഇതുണ്ടേ നല്ല കരിങ്കോഴില്ലേ കറുപ്പ്‌ കളറ്ള്ളേ കരിങ്കോഴി ഇണ്ടായിനി
ആഹ്
അത് അയിന്റെ പൂവ്വനെ ഞങ്ങള് കൊണ്ടൊയ് കൊട്ത്ത് അ അയിന് അറ്ന്നൂറ് ഓലഅ് എത്രൊപ്പ്യ ക്ക് വിക്കും കോയിപ്പീട്യേല് ഓരഅ് എഴ്ന്നൂറൊക്കെ കൊട്ക്കൂലേ ഞമ്മക്ക് അറ്ന്നൂറ് തന്നില്ലേ
ആ അപ്പൊ എഴുന്നൂറിനൊന്നല്ലേക്കാരം കൊട്ക്കല് ഓര് ആ ഓലെഴ്ന്നൂറൊന്നല്ലേക്കാരം അപ്പോ അതെ അയ്നൊക്കെ നല്ല ആള്കള്ണ്ട് ചോയ്ക്കുന്നേ
കോയേനി നല്ല വെല് പ്പെല്ലേ വെല്ല്യ കോയേനി പിന്നെ കൊറേ പൂവ്വണ്ടാവുമ്പോ എന്താ പ്രശ്ന ന്നറിയോ അങ്ങോട്ടുങ്ങോട്ടു കൊ തൂടിട്ട് പോവും ഭയങ്കാര കൊ ത്തൂടലാണ്
ഓരെങ്ങനെ പൊണ്ണാ ആ രണ്ടാണ്ങ്ങ കൊത്ത്ട
അല്ലല്ല ഓല പെടന്റെ കൂട്ടത്തിലെന്നെ ഇടെയ്യ ഒപ്പരടൂല പൂവ്വമ്മാ പൂവ്വമ്മാരെ ഓലെ വേറെ വേറെ കൂട്ടില് കൊർച്ചിച്ചെ പെടെന്റെ കൂട്ടത്തില് ഇടാ ചെയ്യാ ഇപ്പൊ രണ്ട് പൂവനെ
ഉം അപ്പം ആ
ബാക്കി പൂവനൊക്കെ കൊട്ത്താഞ്ഞ് ഞാന് ആ
ആ മതി, അല്ല കൊറെ പൂവണ്ടായിട്ട് കാര്യ ഇല്ല, അത് മതി മുട്ടടാ മതിയല്ലോ ആ. ഹഅ.
ഞമ്മക്കൊരു കയ്യില ഒരു പത്ത് റുപ്യക്ക് വരുമാനാണ്. എന്തെങ്കിലും ഒരു പത്ത് റുപ്യ നമ്മടെ കയ്യിൽ ഇണ്ടാവും. കോയി ഉ മുട്ട വിറ്റാല് മുട്ടക്കെ നല്ല കോളാരവടെ എപ്പോഴും ചോദിക്കും മുട്ടണ്ടോ മുട്ടണ്ടോ ചോദി ചോരോരുതര് ന്നലപ്പവന്ന് വാങ്ങി കുണ്ടോയി ഇന്ന്പ്പോ അകെ രണ്ട് മൂന്ന് മുട്ടേ കിട്ടീള്ളൂ ഉം ഇവടെ എന്റെ മാത്രല്ല ഇവടെ ഇമ്മൻ്റെതും മ്മൻ്റെതും ഒക്കെ കൂട്ടീട്ടാണ് കൊടു ക്ക അപ്പൊ കൂട്ടി കൊടുക്കുമ്പോ ഞമ്മക്ക് ഞമ്മളേൽ നാല്ണ്ണാള്ളേ ചാലി ഓൽതും കൂടി കൂ ട്ടി കൊക്കുമ്പോ സുഖാണ് ഓൽതൂടി കൂട്ടി കൊടുക്കുമ്പോ തോനെണ്ടാവല്ലോ അയ്ല് പത്തെണ്ണം തെകച്ചിട്ട് അങ്ങനാക്കി കൊടുക്കും പ്പോ അഒരു വരുമാന
വരുമാനാണ് അതെ അതെ വരുമാനാണ് അതെ നമ്മളെ കയ്യിലൊരു പൈസണ്ടെങ്കി അതനല്ലേ വൽത്
അതെ ഞമ്മക്ക് ആരോട് കൈ നീട്ടി വാങ്ങണ്ട കുടുംബശ്രീയിലൊക്കെ കൊടുക്കണെങ്കിലൊക്കെ അത്ണ്ടാവല്ലോ ഞാനങ്ങനാ ചെയ്യല് കുടുംബശ്രീ കൊടു ക്കാനും പിന്നെ എന്തെങ്കിലും മ ക്കളെ ഫീസാെട്ക്കാനോ അക്കെണ്ടെങ്കില് കങ്ങ ചെയ്യും ചെറിയ മദ്റസ് ലെ ഫീസാെക്ക കൊട്ക്കാ തോനെ കൊടുത്തില്ലെങ്കിലും ഹേ അങ്ങനെയൊക്കെ ചെയ്യും ഉം വേറൊന്നും പിന്നെ പോറ്റാൻ കയ്യില്ല ട്ടോ പിന്നെ എന്താെന്നറിയ ഞമ്മക്കൊന്നും കുഴിച്ചിട്ട് ഇണ്ടാക്കാൻ കഴിയൂല ഒക്കെ കുത്തി തിന്നിട്ടു താക്കിട്ടും നശ്പ്പിക്കും
ആ അത് ശെരിയാ
ഉം അ അതാണ് നമ്മുക്കൊന്നും കുഴിച്ചിടാൻ കയ്യൂല ഒന്നും കുഴിച്ചിട്ട് താക്കാൻ കഴിയൂല ഞമ്മക്ക് ബാക്കിയൊക്കെ നമുക്ക് പ പൈസ കിട്ട്യാലും ഒരു ലാഭത്തിന് ഒരു നഷ്ട ട്ട് ട് തർണമായ്രിയാണ്
അല്ലെ
ഉം ഞാൻപ്പൊ ഒരു വാഴന്റെ ഇത് കുഴിച്ചിട്ടിട്ട് ഒരു കന്ന് കുഴിച്ചിട്ടിട്ട് എങ്ങനെയോ ഞാൻ മറച്ച് വെച്ചി പിന്നെ നമ്മള അതില്ലേ കമ്പിയൊക്കെ അടിച്ച് കുത്തി വെച്ച് അതിന്റെ മോള് കൂടെ മറച്ച് തട്ടം കൊണ്ടൊക്കെ മ ച്ച് എങ്ങനെ പോയാലും പ്പോ വാഴ കൊലക്കാനായിന്ന് അല്ലെങ്കിൽ അടി മുതൽ ഓല് കൊത്തി തിന്ന് കൊത്തി തിന്ന് തീർക്കും തള്ള കോഴിക നോക്കുമ്പോ വേണ്ട മക്ക ന്നാ കൂട്ടാ വേണ്ടിട്ടോ ക്ക ചീക്കി പരത്തി ഫുള്ള് ആശക്കും ഏ
ആൺ കോഴി ആൺ കോഴി കളാണോ കൂടുതൽ കളക്കൽ
ആഹ് കൂട്ടില്
അതല്ല ഈ ഈ കൃഷികളൊക്കെ കൂടുതൽ കളക്കല്ലേ ആൺ കോഴികളാണോ പെൺ കോഴികളാണോ
രണ്ടു ഉണ്ട് രണ്ടു കൂടിയ
അ രണ്ടും പാടെ
ആഹ രണ്ട കൂടി അങ്ങോട്ട് മേനക്കട്ട് ഉള്ള അ ങ്ങട്ട് നാശാക്കും
അ
ഉം
ഉം ആടിന വളർത്തലണ്ട് ഇഷ്ടുണ്ടോ
അതിന് അതിനൊരു സൗകര്യം ഇല്ല എവിടെ അയിന് ഇല കൊണ്ട കൊടുക്കണം പിന്നെ അയിന് വല്യ കൂട് വേണം പിന്നെ അതിനൊരു വല്യ വരുമാനംന്ന്റിയ അതിനെ വലുതാക്കിട്ട് വെക്കുമ്പോഴേ വരുമാനം കിട്ടുള്ളൂ ഇതാവകുമ്പോ കോഴിയകുമ്പോം പിന്നെ അത്ര വലിയ പ്രശ്ന ഇല്ല കാരണം മറ്റു കാര്യങ്ങളും ഉണ്ടാവു ചെയ്യും വി മറ്റൊക്കെ ഉണ്ടാവില്ലേ കൊടു കാല്
ആഹ അത കൊടുത്താതില്ലേ ഉ ഇന്റെ വീട്ടില അങ്ങനെ എല്ലാ പക്ഷികള ഉണ്ടായിനി ഞങ്ങള് വിട്ടില് ഇന്റെ ഉമ്മ വളർത്തലില്ല
അ വളത്തല്ലല്ലേ
ആതല്ലോ ആദ്യ പോത്ത് ആട് മൊയല് ആ പാവ് പറഞ്ഞാട് ഒക്കെ ഇണ്ടായി അതിന്റെ ഏട്ടണ്ട് ഏട്ടന് ഭയങ്കര ഇഷ്ട മൃഗങ്ങളൊക്കെ
അ അ അഹ് ശരി
പിന്നെ പറഞ്ഞ പോത്തിനൊക്കെ നോക്കണമെങ്കി നല്ല ആരോഗ്യമാണ് കയ്യൂല
പോത്ത്നെ നോക്കാൻ നല്ല മൈ വൺ
അല്ല ആയിപ്പാ
നല്ല തിന്നാനും കൊടുക്കണോ കൊണ്ടടുന്നത്ക്ക നല്ല ജീവം വേണോ എന്നാലേ ഉള്ള തറക്കുള്ളൂ നമ്മള ആഫ ജീവണവക്ക ഒന്ത അത് നടക്കൂല പെരുന്നാളേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് വാങ്ങി പൂജയൊക്കെ ചെയ്യാ
പോട്ട് കേ നാ മുതൽ രാത്രി ഫുട്ടൊക്കെ കഴിച്ചു പക്ഷെ നിങ്ങൾ കാരണം എനിക്ക് ആരോഗ്യ വേണം
ആ അതെ നല്ല ആരോഗ്യം വേണം ഉം വേറെന്താന്നെ എന്നും പ്രത്യേകിച്ചൊന്നുംല്ലല്ലോ ആ എന്നാ ശരി ആ ശരി